ഹലോ ഹലോ എന്തൊക്കെയുണ്ട്
എന്താ അങ്ങനെ പോന്നു ഫുഡൊക്കെ കഴിച്ചാ
ആഹ് ഫുഡൊക്കെ കഴിച്ചു ഇങ്ങള് കഴിച്ചോ
ഇല്ലാ കായിക്കാ പോണ്
ഏഹ് എപ്പ കഴിക്കാൻ പോന്ന നേര സമയപ്പ മൂന്നുമണിയ അവറയില്ലേ
ആഹ്
നങ്ങള് രാവിൽത്തെ ഭക്ഷണകെപ്പളകഴിക്ക
രാവിലത്തെ ഭക്ഷണം പത്തുണിയ
പത്ത് പിന്നെ അന്റെശം ഇപ്പഴം ക ഒന്നും കഴിക്കൂല
ഇല്ലില്ലാ
ഓ വേഷക്കുലെ മൂന്ന മണി എല്ലാരും മൂന്ന മണിക്കഴ സാധാരണ
അല്ല അല്ല ഒരു പഴച്ചനന
ആഹ് അപ്പൊ എന്താ ചെയ്യണേ
സ്കരിച്ചിട്ട് വേണം ഫുഡ് കഴക്കാനന്നൊക്കെ
ഏഹ് എല്ലാ ഞാൻ പറ എന്തേ വർക്ക് ചെയ്യണ്ടോ എന്നാണാ ചോദിച്ചെ
ആഹ് ഒക്കെയന്നില്ല ഞാൻ സ്റ്റാറ്റസ് വർക്ക് ചെയ്യ്ണ്ട്
ആഹ് കുട്രളുണ്ടാ
മ് കുട്ട്വള്ണ്ട്
അൻ്റെ കുട്വാളെ
പെൺകുട്ടിയുണ്ട് ആൺകുട്ടിയുണ്ട്
ഇപ്പളും വീടൊക്കെ വേറെ താമസിച്ചീനേക്കൂലെ
ഇല്ല ഇല്ല
ഉം വേറെന്തൊക്കെയ റ്റ ഞക്കു കുട്ടളില്ല ഇങ്ങനെ ആഹ് പിന്നെ എന്താ
അപ്പൊ ഇപ്പത്തെ ഞാൻ പറയാപ്പ മൊബൈയിലി ന്റെ ഉപയോഗല്ലേ കുട്വളെ കുട്വൾക്ക് കുട്ടിയേക്ക് കൊടുക്കുമ്പോഴാണ് ഭയങ്കര പേടിയത് നമ്മ കുട്ടികളൊക്കെ ല്ലേ ഉപയോഗിക്ക്ണ കാണുമ്പോ നമ്മുക്ക് പേടിയാണ് ഗെയിമും കാര്യവും.
ക്കൂല. ഞമ്മള് യൂട്യൂബ് അല്ലേ ഓല് കാർട്ടൂണും കാര്യങ്ങളും അല്ലേ. നോക്ക. അപ്പൊ അത് നമ്മള് അതാ വിചരിക്കുള്ളൂ. പക്ഷേ ഓല് നോ ക്ക്ത് കാണുമ്പോ ഇപ്പടുത്തങ്ങനെ ഒര് സം വിഷയന്ക്ക് ഇണ്ടായി. ഇൻക്കല്ലാ
ആ, ആ.
ഫാമിലീ ഇണ്ടായി. ഓല്‌ങ്ങനെ നോക്കി നോ ക്കി നോക്കി, കാർട്ടൂൺ നോക്കി, നോക്കി, നോക്കി സൂചി വെക്ക്ണങ്ങനെ ഇങ്ങനെക്കെ കണ്ട് കണ്ട്, കണ്ട്, വേറേ കണ്ട് ഒടങ്ങി അത് ഓൽക്കാ അതെന്താന്ന് അറീല അന്തം അയ്ന്ള്ള അന്തല്ല്യല്ലോ. ഓല് വെറ്തേങ്ങനെ കണ്ടു പോണ്. പക്ഷെ പിന്നെ ഇത് ഹിസ്റ്ററി നോക്കിയപ്പളാണ് ഓല് കണ്ട് കണ്ട് വേറെ എന്തൊക്കേ കാണാ കണ്ട് പോയീന്ന്ള്ളത് മനസ്സിലായത്
എത്ര വയസായിക്ക്ണ് കുട്ട്യോക്ക്? കാണ് ണ കുട്ട്യോക്കെത്രേ വയസ്?
ഓ ഒന്നാം ക്ലാസ്
തന്നേ ആ അ
ഓല് കാർട്ടൂ ഓല് കാർട്ടൂണ് കാ ല്ലേ ഓല് കാർട്ടൂൺ കാണ്‌ണ ടീല്ങ്ങനെ ഓരോ കാർട്ടൂൺ നെക്കിനെക്കി പോയതേയ്ക്കാരം.
വല്ലാതെ അയ്നൊക്കെ അമുക്കൊരു ടൈം വെക്കണം കുട്ട്യോൾക്ക് അഞ്ച് മിനിറ്റേ തരൊള്ളൂ പോണംന്ന് പറ്യാ ഞാനൊക്കെ അങ്ങനെ ചെയ്യല്.
പക്ഷെ കുട്ട്യേക്ക് വാശിയാവും കുട്ട്യേക്ക് അത് കിട്ടാതെ പറ്റൂലാ. കുട്ടിയേക്കത് വാണോന്ന്ള്ള വാശ്യാണ്.
ആ അതാണ്. ഞാൻ ഇൻ്റെ അനിയത്തിൻ്റെ കുട്യേക്ക് എന്താ ചിയ യ്യാറ്യണോ അഞ്ചോ അല്ലെ പത് ഒര ഞമ്മള് ഒരു ടൈം വെക്കും. രണ്ടുമണിക്ക് കൊട്ക്കണെ രണ്ടേ ആവുമ്പോത്ത്ന് കറക്റ്റ് ടൈമാവാമ്പോത്ത്ന് ഞാൻ വാ ഞാൻ എന്താ തരൂലാന്ന് പറഞ്ഞ്ട്ട് ഞാനാേ വൽച്ചാണ്ട് കൊണ്ടാേവലാ അയ്നെന്ത് അങ്ങനെ കളച്ചു അപ്പൊ പിന്നെ പിട് ച്ച്ൾച്ചാണ് കൊണ്ടേയത് പിന്നെ അവിടുന്ന് കൊർച്ചേരേയുള്ളൂ കരയാെള്ളൂ
തല്ലലും കുത്തലും ആയിരിക്കും കാരണം ഓൽക്കത് കി ട്ടാത്ക്ക്മ്പള്ളാെരുരു സെന്റൻസിണ്ടല്ലോ അത് ഭയങ്കരേണ്
അത് പക്ഷേ അത് അതൊക്കെണ്ടാവും പക്ഷെ ഞാൻ ഇന്റെട്ത്ത് നടക്കൂലാന്ന് ഓൽക്കറ്യാ വത്ത് ഏതാ വത്തി കേന്നൊറെ പിന്നെ ചെൽപ കൊറേക്കെ പറിമ്പാെന്ന് ന്ന് ഒര് ഒരു ടൈമ് അഞ്ചിൻറ്റൊക്കെര് സമ്മതിച്ചൊട്ക്കെയ്ക്കാരം പക്ഷെ ഞാന് ഏറെ കൊട്ക്കലില്ല ഓലന്മാരെടുത്ത്ന്ന് പക്ഷെ ഓലയ്ഞ്ഞേ കാണാതെ കൊണ്ടോകും ഫോണ് നമ്മളിപ്പോ ഫോണ് കൊറേ
പിന്നെ ലോക്കറിയാ ലോക്കേ ഹലോ ഹലോ
അവി
പോയ ആ അത് അവര്ക്ക് ലോക്ക് പറഞ്ഞാെട്ക്കാം പ റ്റൂലാ
ആഹലോക്കൊന്നും പറയാൻ പറ്റൂല്ല അതൊക്കെ ഓല് ഓലെങ്ങനെയെങ്കിലും തൊർ ക്ക്ണ്ട് നമ്പർ ലോക്ക്ട്ടാല് പിന്നിം ന്തര്
ആ അത് കണ്ട്പുടിക്കാണോലേ ഒക്കെ എങ്ങനെലൊക്കെ ഭയങ്കര ഐഡിയാണ് ഇപ്പത്തെ കുട്ടികളെ ബുദ്ധി കൊർ ച്ച് കൂട്തലാണെ ഞമ്മളെങ്ങാട്ട്യും വിരുതല്ലേ
പാറ്റാട്ടാലും എന്താ ചെയ്യല് അറ്യോല് പാറ്റിട്ടാല് ങ്ങനെ ങ്ങനെ ഫോണിങ്ങനെ ചെരിച്ച് പിടിക്ക ന്നട്ട് ച്ച അടയാളം വരും അപ്പ അങ്ങ് അപ്പൊ ഞൻ എന് യും നമ്പർ ലോക്ക് ഇടും ന്ന അങ്ങനങ്ങ് പെട്ടെന്നങ്ങ് ഐഡിയ ട്ടൂലല്ലോ അങ്ങനെ ചെയ്യ
അതെന്താന്നോ ഇപ്പൊ ഫോൺ മാത്രല്ല ടിവി പ്രശ്നണ്ട് ഇതിൽ കാണ സിൽമായാലും എന്തായാലും ഇതിലൊക്കെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് സിൽമിലായാലും ഈ കുട്ടികള ഈ ഫോണ് അങ്ങനെ ചെയ്യുന്നത് കാണ ല്ലേ ലോക്ക് എങ്ങനെ തുറക്കണംന്നുള്ളത്
ആഹ് അതാണ പലേതുണ്ടല്ലോ
ഒന്നെങ്കി ഫോണ് അല്ലെങ്കിൽ ടി വി ഇതിൽ ഏതെങ്കിലും ഒന്നെക്കാരം കുട്ട് അതൊണ്ടേനെ പഠിക്കണൽ ശ്രദ്ധ ഇല്ലല്ലോ കോൺസെട്രേഷൻ ഇല്ലല്ലോ ഓൽക്ക്‌
ആ അതാ
വെറും കളിയാണ് കൊക്കെ
ഉം
ന്നെ കാർട്ടൂണ് ഈ കാർട്ടൂണന്റെ ത് അതൊക്കേണ് ചിന്ത സ്പൈഡർമാന് ഹൾക് ഇങ്ങനെ കൊറെ ഐറ്റംസ് ണ്ടല്ലോ
ഞാൻ പറ ഞാൻ പറഞ്ഞ ന്താന്ന് അറിയോ ഓര് കൊറച്ചേരൊന്ന് കരഞ്ഞോട്ടെ കൊടുത്തുകാണ്ട് കഞ്ചോ സത്തോ കരഞുകൊണ്ട് വിനെ നിർത്തിക്കോളും പിന്നാണ്ട് അത് കൊറ കൊഞ്ചി പറയൊക്കെ ചെയ്യും പിന്ന ങ്ങാണ്ട് ഓല് കളിക്കാനെന്തെങ്കിലും പോയ്
അത് ഫസ്റ്റ് അങ്ങനെ ഫസ്റ്റ് മുതലേ അങ്ങനെ ചെയ്യണം പിന്നെ നമ്മള് ചെയ്യുമ്പോ അവൽക്ക് അത് പറ്റൂല അഡിക്റ്റ് ആയില്ലേ അയില് ഫോൺന് അഡിക്റ്റ് അല്ലേ ഞമ്മലാണേൽ കൊടുത്തു പോകാണേ കാരണം കൊറച്ച നേരം ആട്ങ്ങി നിക്കട്ട ട്ടേ ചാര്ചിട്ട്
അമ്മാതിരി പൊട്ടിത്തെറ്പ്പേക്കാരം
ആഹ അള്ളാ പൊട്ടത്തെറപ്പന്നെ ആശാനല്ലേ അപ്പൊ പിന്നെ ങ്ങനെ ചെയ്യും നമ്മള് നമ്മള കാലത്തറ്ഞ്ഞാല് ഫ് ഫോണില്ലേ നമ്മള് അയൽവാക്സിന്റോട്ക്കും ഓക്കെ നമ്മള് കളിക്കാൻ പോകും അന്നത്തെ കളികള് അർഞ്ഞാതന്നെ രസാണല്ലോ കൊത്തുകല്ലും അങ്ങനത്തെ ഓരോ കല് കളികളല്ലേ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ കുട്ടിയകറില്ല
ആഹ അതാണ് ഇപ്പൊ കുട്ടികള അയിന് മ്മള് മ്മാര് വിടെന് പൊർത്ത് പോയി എടക്കെങ്കിലൊന്ന് തിര്ഞ്ഞ തക്കം പാർത്ത്ക്ക ഫോണ് ങ്ങട്ട് മേല്ല പൊയ്കണ്ട് റൂമി പൊയ്ക്കണ്ട് ത് കാണ ഇതാണ് പണി കുട്ടിയള ഏ അപ്പൊ
ന്റെ മോന് കൊടുക്കുമ്പോ ഞാന് എന്റെ മോന് കൊടുക്കുമ്പോ മുണ്ടാട്ടൊന്നും കാണ് ണില്ലെങ്കി ല്ലെ പോയൊക്കും ച്ചി പൊതുപോക്കെ മൂടി
ഏസ്
ഏ ആ കുഴപ്പക്ക അത് വല്യതാണ് നമ്മുക്ക് പിന്നോല്ക് ഭക്ഷണം കഴിക്കുമ്പളോക്കെ അത് വേണ്ട്യരും
അത അപ്പൊ കൊടുക്കലില്ല ഭക്ഷണം ഭക്ഷണം കൊടുക്കുമ്പോ ഞാൻ കൊടുക്കൂല
ആ ഭക്ഷണം കഴിക്കുമ്പോ അത് വാണം ഇത് വാണം ഓല് ഭക്ഷണം കഴിക്കാതെ വാശുട് ക്ക്യ അത് വല്യൊരു
ബുദ്ധിമുട്ടാണ് അങ്ങനെ ശീലക്കരുത് ഞാൻ ഷീലക്കിട്ടില്ല അങ്ങനെ ശീലക്കരുത് കാരണം ഫുഡ് കഴിക്കുമ്പോ ഒരിക്കലും ഫോം കൊടുക്കരു ഓല് അറീല ഭഷ് ണം കഴിക്കുന്നേ അറീല അവൽകതിന്റെ ടേസ്റ്റേ അറീല ന്ന അത് കൊടുക്കാതെക്കുമ്പളാണ് ഓർക്കയ്ന്റെ ടേസ്റ്റ് അറിയാ ഫുഡിന്റെ ടേസ്റ്റ് എന്താള്ളത്
ഉം
ഒരു എന്താ പറയ ലഹരി പോലെ അവന് അഡിക്റ്റാണ് അതെ നമ്മളെ വ ഞമ്മളും അങ്ങനൊക്കെ തന്നെല്ലേ വല്യോരും ഫോണില്ലാതെ ജീവിക്കാൻ പറ്റൂല
അന്നെ ഞമ്മള്പ്പോ ഞമ്മളിം പർഞ്ഞിട്ട് കാര്യം ഞമ്മളിപ്പ റീൽസ് കാര്യതൊ
ഞമ്മള് ഇട്ക്ക്ന്ന കണ്ടിട്ടാണ് ഓല്ട്ക്ക്ണത് ഞമ്മ ക്ക് മാറ്റി വെക്കാൻ പറ്റണം ന്നാ പിന്നെ അവരും മാ
ആ ആ അതാലേ അതൊരു പോയന്റാട്ടാ ഇജ്ജ് പറഞ്ഞത് അതാരു പോയന്റാണ്
ഞമ്മള് മാറ്റി വെക്കൂല ഞമ്മക്ക് തൊടാതക്കാൻ കയ്യുല
ആ അതന്നെ അയ്ല് വര്ന്നാെക്കെ വാട്സാപ്പ് സന്ദേശുന്തം
ഞമ്മളെ കണ്ടല്ലേ കുട്ട്യേള് പഠിക്ക്ണത്
അതില്ലാത്ത മനുഷ്യന്മാരില്ലേ ഏത് പിച്ചകാരനും ന്ന്ണ്ട് ഒന്നുംല്ലെങ്കി ല്ലേ
ഉം ഈ ഓലട്ത്ത് വരെ ഐഫോണാണന്ന് പറീണ
ആഹഅതാണ് ഐഫോണാെന്നുല്ലെങ്കിലും ഏ പറയ് ഇത് ഈ ഫോണ് നല്ലതിനും പറ്റും
അതാണ് ചീത്തതും
ആ അതാണ് ഈ ഫോണ് നല്ലതിനും പറ്റും ചീത്തതിനും പറ്റും ഇതില് ഉപകാ
അതേപോൽ തന്നെയാണ് കുട്ട്യാള് സോഷ്യൽ മീഡിയ യൂസെയ്യ്ണത്
അതേ
അവർക്കറിയില്ല ഇൻസ്റ്റാമില് ആരാണ് ഇത് ചാറ്റെയ്ന്നത് ന്ന്. എൻക്കറിയില്ല ഓലെ പ്രായം കുറ്റാന്ന് വിചാരിച്ചിട്ട് ഓല് സംസാരിക്കാണ് പക്ഷെ ചാടി പോകുമ്പോഴാേ ഓലെ കാണാൻ പോകുമ്പോളോയ്ക്കാരം വല്ല വയസ്സമ്മാരോ വല്ലിയൊരു ചെക്കന്മാർ വല്ല്യ ചെക്കന്മാരൊക്കെ ആണത് ഓല്ക് അറിയില്ലല്ലോ പിന്നെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യണ്ടോ
ആഹ് ഉം
ഓല് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യണൊക്കെ നല്ലോം ശ്രദ്ധിക്കണം
ഞാനൊക്കെ ജസ്റ്റ് അയില് ഇങ്ങനെ ഒന്ന് റീൽസ് കാണാനല്ലാതെ സ്റ്റോറി ഇടാനാേ ഒന്നിനും ഞാൻ പോവലില്ല കാണും അത്രന്നെ ഒള്ളൂ അല്ലാണ്ട് അയിനെ പ്പറ്റി വല്ല ഐഡിയ ഇല്ലാഞ്ഞല്ലാ പക്ഷെ അയിമങ്ങക്കട്ട് തിരീണില്ല. റീൽസ് കാണാന്
വച്ചാല് അത് ഒലെ സ്വഭാവം ഞാന് തോന് ഒരു മാറ്റം വരും അപ് നമുക്ക് മനസ് എന്തെങ്കിലും ഉണ്ടോ ഇത് ഇപ്പ ഹൈഡയ്യാൻ പറ്റുന്നോണ്ടാണ് അങ്ങൻതൊക്കെ സംവിധാനിച്ചെ കിങ്സ് ഇള്ളതോണ്ട് അമ്മക്ക് പെട്ട നമുക്ക് അറിയാത്തോൽക്ക് പെട്ടെന്ന് കിട്ടൂല
ഉ ഉം ഉം ഉ
ന്നണ്ട്
ഉം ഉം
ഫോണിലൊന്നും ഉണ്ടാവൂല്ല കാരണം ഓല് ഹൈഡ്യ്തച്ച് കെക്കാരം അപ്പൊ അതിനെ കുറിച്ച് നല്ലോം ഫോണിനെ കുറിച്ച് നല്ലോ അറിയണം. എവിടെക്കെ എന്തൊക്കെ ഒപ്പിച്ചാൻ പറ്റും എവിടയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കി യൂട്യൂബ് നോക്കാ സെർചെയ്യാ ചെയ്യാ
ഞാനടീ ഞാ പിന്നെ കൊറച്ചുകഴിഞ്ഞിട്ട് അനക്ക് വിളിക്കാ
ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഉം ശരി